ഹലോ
ആഹ് കെട്ക്കാനായോ?
ഇല്ലല്ല കെടക്കാനായിട്ടില്ല ഭക്ഷണം കഴിച്ച് വെ ര്ന്നതാണ് മോന് ഇപ്പൊ മദ്രസ്സന്നു വന്നത്
അഹ് ശെരി അവിടെ രാത്രി മദ്രസണ്ടോ?
ആഹ് രാത്രി മോന് രാത്രി മോൾക്ക് രാവിലെ
അഹ് ശരി ആഹ് അവിടെ പെൺകുട്ടികൾക്ക് രാത്രി മദ്രസണ്ടോ?
ആഹ് ഉണ്ട് അത് ഒരോര് ക്ലാസ്സിനായിട്ടാണ് ഇപ്പൊ ഇത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ഒക്കെയുണ്ടല്ലോ അപ്പൊ അവർക്ക് എട്ട് മണിക്ക് എട്ടേ കാലിനാകുമ്പോ വണ്ടിവെരോല്ലോ? അപ്പൊ ആഹ് അറര മുതൽ വലിയ ക്ലാസ്സിന് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സിന്
ഉം ഉം ഉം ഉം ഉം ഉം
ആഹ് ഏഴ് മണി മുതല് ഏഴെ മുക്കാൽ വരെ പിന്നെ അതിന് താഴെയുള്ളവർക്കും ചെറിയ പിള്ളർക്ക് ഒന്ന് മുതല് നാല് വരെ പിന്നെ ബാക്കിയുള്ള ക്ലാസ്സുകൾക്ക് രാത്രി നടക്ക് അങ്ങനെയാണ്
ആഹ് ഞങ്ങളവിടെ ആദ്യൊക്കെണ്ടായിരുന്നു അഞ്ചാം ക്ലാസ് മുതല് പെൺകുട്ടിൾക്കും ആൺകുട്ടിൾക്കും രാത്രി മദ്രസ പിന്നെ അത് നിർത്തി പ്പൊ പെൺകുട്ടികൾക്കൊക്കെ പകൽന്നെണ് ഇപ്പൊ രാത്രിമദ്രസ ഇല്ല്യപ്പ പ്പോ ഞങ്ങളവടെ
അതെ ഇതുണ്ട് പക്ഷെ അത് ഇപ്പോ ഇംഗ്ലീഷ് മീഡിയം ചേർക്കുന്നു അവർക്ക് പോണ്ട വരുന്നില്ലേ
ആ അത് കാരണംല്ലേ അപ്പൊ അവർക്ക് രാത്രി മദ്രസ വെക്കണ്ടാവില്ല അ പിന്നെ വന്ന കഴിഞ്ഞാ മക്കക്ക് സ്കൂളിലത്തതൊക്കെന്നും പഠിക്കാനൊന്നും നേരം ഉണ്ടാവൂല്ലല്ലേ
ഇല്ല ഇല്ല അതന്നും പറ്റില്ല
ആ അതാണ്
ആ അതെ
അങ്ങനെയൊെകുമ്പോ എക്സാമും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ബുദ്ധിമുട്ട് വര
ആ അതെ മോന് രാ രാ ശരിയാണ് മോൾക്ക് രാവിലെയാണ് പിന്നെരു ചെറിയ കുഞ്ഞുണ്ട് എട്ട് മാസായി ഇപ്പറത്ത് പഠിച്ചോണ്ടിരിക്കും അപ്പൊ ആ അതിനിടയില് ഫോണ് എടുക്കും എത്രേയിട്ടും കൊറച്ച് രണ്ട രണ്ടു ദിവസത്തേ ആയിട്ടുള്ളു
ആ എല്ലാരും പോലെ തന്നെല്ലെ ഞാനും അങ്ങനെ തന്നെ
ആ അതെയ നിങ്ങൾക്ക് ജോലിണ്ടോ വേറെ എന്തങ്കിലും ജോലി ചെയ്യുന്നുണ്ടല്ലോ
ആ ഞാന് ട്രാവൽസിൽ പോവ്ണ്ട്
അതെ എന്താ പഠിച്ച ബികോം പഠിച്ചതാ
അല്ല ഞാൻ പ്ലസ് ടു വരെ പോയിട്ടുള്ളൂ പ്ലസ് ടു വരെ പോയിട്ടുള്ളൂ ഞാൻ പിന്നെ അത് കഴിഞ്ഞ്ട്ട് പ്ലസ് ടു കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു പിന്നെ ഒന്നിനും പോയിട്ടൊന്നുല്ല പിന്നെ ഞാന് ആ മക്കളൊക്കെ സ്കൂളിലേക്ക് പോക്ക് തുടങ്ങിയതിന് ശേഷം പിന്നെ വെറതെ ങ്ങനെ വീട്ടിലിരുന്ന് ആകാണ്ട് ചടച്ചപ്പോ ഞാൻ ജസ്റ്റ് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ഒരു ആഡ് കണ്ടപ്പോ അതില് ട്രെയിനി ആയിട്ട് കേറിണ്ടായിരുന്നു
അതെയ അത് എന്താ അടുത്താ
ആ ടൂറിസം ണ്ടാവോ ടൂറിസം ട്ടൂ ട്രാവൽസിന്റെതിൽ ജസ്റ്റ് ഞാ ട്രെയിനായിട്ട് കേറിട്ടുണ്ടായിരുന്നു അങ്ങനെല്ല അങ്ങനെല്ല അല്ല ഞാന് ഓഫ് ലൈനായിട്ട് ഞങ്ങള അടുത്തന്നെ ഓഫീസില്
അടുത്തന്നെ ഓഫീസ് ആളെ ട്രെയിനി ആയിട്ട് കയറിയതാ
ആദ്യം ട്രെയിനായിട്ട് കയറി പിന്നെ അവിടുന്ന് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഒരു നാലു മാസം അവിടെ വർക്ക് ചെയ്തിട്ട് ഞാൻ ഇറങ്ങി പിന്നെ ഞാന് ന്താണ ഒരു മാളിൽ റെന്റൽ ഷോപ്പില് ജസ്റ്റ് ഒന്ന് കേറിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഞാനഞ്ചു മാസം സം ജസ്റ്റ് അവിടെന്ന് വർക്ക് ചെയ്തപ്പോ പിന്നെ എനിക്ക് വിടെ ഒരു ഇന്റർവ്യൂ കിട്ടി ട്രാവൽസിക്ക് അപ്പൊ അങ്ങനെ ഇന്റർവ്യൂ വിളിച്ച അങ്ങനെ കിട്ടിപ്പോ പിന്നെ അങ്ങനെ അവിടെ കയറി അവിടെ ഏകദേശം ഒരു പത്ത് മാസായി
പ്ലസ്ടു പഠിച്ച ട്രാവൽസിന്റെത് കിട്ടുന്നോ
കിട്ടൂല കിട്ടും ട്രാവൽസില് കിട്ടണന്നുണ്ടെങ്കില് ഹൈ ആട്ട കോഴസ് കഴിയണം
അയോട്ട കോഴ്‌സോ അല്ലാ ട്രാവൽ ആൻഡ് ടൂറിസം അത് പഠിക്കണ്ടേ
അതൊക്കെ പഠിക്കണം ട്രാവൽസിൽ കേറണെങ്കിൽ അത് പഠിക്കണം എനിക്ക് എന്തോരു ലെക്കിൽ കിട്ടി ട്ടിയതാണ്
ലക്ക്ന് കിട്ടിയതാണോ
ആഹ് ഇന്റർവ്യൂ ചെയ്തപ്പോ അവർക്ക് ആ അവര് ചോദ്യത്തിനൊക്കെ പ്രോപ്പറായിട്ട് പറഞ്ഞപ്പോ പിന്നെ അങ്ങനെണ്ട് കിട്ടിതാണ്
ആഹ് ആഹ് അങ്ങനെ കിട്ടിയതാ
ഉം
അടുത്തന്നെ ട്രാവൽസാ
ആഹ് നടക്കാള്ള ദൂരള്ളു ഒരു മൂന്ന് കിലോമീറ്റർ നടക്കണം
നടക്കനുണ്ടാവുലലെ അത് എന്തിന്റെ ട്രാവൽസ് ട്രാവൽസിന്റെ ഓഫീസാ
ആഹ് ട്രാവൽസ് നമ്മള് ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് എടുത്ത് കൊടുക്ക അത് പോലെ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യ ട്രെയിൻ ടിക്കറ്റ് ബസ് ടിക്കറ്റ് അതേപോലെ പി സി സി മെഡിക്കല്
അപ്പൊ അതിന്ന് കമ്പ്യൂട്ടർ വേണ്ടേ
ആഹ് കമ്പ്യൂട്ടറന്നെ കമ്പ്യൂട്ടറിൽ തന്നെ
ആ കമ്പ്യൂട്ടർ പഠിച്ചതാ അവിടെ പോയിട്ട് ട്രെയിനിങ്
ആ അതൊക്കെ ട്രെനിങ്ങില് കേയറിട്ട് ഞാൻ കമ്പ്യൂട്ടറിൻ്റെതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു
ആ ആഹ് അന്ന് ചേചി അവിടെ ട്രെയിനിങ് ചെയ്തുണ്ടോ അന്ന് ചേചി അവിടെ തന്നെ ജോബ് ചെയ്തതാ
അവിടെ ട്രെയിനിങ് ആയിട്ട് അങ്ങനെ നിന്ന് അങ്ങനെണ്ട് പഠിച്ചു എന്നിട്ട് പിന്നെ ഞാനിവിടെ കേറി ആഹ്
അങ്ങനെ അടുത്തന്നെ ഇപ്പോ ട്രാവൽസിന്റെ ഓഫീസിൽ തന്നെ
ആ പ്പൊ ട്രാവൽസിൽ ഇപ്പൊ ട്രാവൽസിൽ തന്നെയാണ്
ആഹ് ആഹ് ഡ്രവൽസില് പിന്നെ മഴയുണ്ടോ
മഴ ഇന്ന് ഇന്ന് കൊറച്ചൊരു കുറവുണ്ടായിരുന്നു
അതെയ്യോ
ഉം അവിടെ മഴയുണ്ടോ
ആഹ് ഇവിടെ പെയ്യുന്നുണ്ട് കൊറച്ചക്കെ ആഹ് കൊറച്ചക്ക പെയിന്നുണ്ട്
ഉം ആ വീട്ടിൽ ആരക്കെണ്ട്
വീട്ടില് ഞങ്ങള് മക്കളും ഉമ്മ ഉ ഭർത്താവും മക്കളും ആഹ് നിങ്ങളെ വീട്ടിലാരല്ലാംണ്ട് ആഹ് നിങ്ങളെ വീട്ടിലാര് തറവാട് വീട്ടിലാ
അസുബൻഡും മക്കളും തന്നെള്ളൂ
അതെ മക്കളക്കെ
മക്കള് മൂന്ന് പേര്
ആഹ് അതെയ
ഉം
ഓ ഉം ന്നെ വേറെന്ത രാവിലക്കെന്ത ഫുഡ്
രാവിലക്കക്ക് ഇഡ്ലിക്ക്ള്ളത് ണ്ട് ഇരിക്ക്‌ണ് മാവ് അപ്പ അതെയ്റ്റ് ദോഷ ണ്ടാക്കണം
ആഹ് ആഹ്
ഉം പിന്നെ ഉം ഡെയ്ലും മത്തി കൊട്ന്നിട്ട്ണ്ട് അത് അത് നാളെ കറി വെക്കണം
ആ പണിയെല്ലാം കഴിഞ്ഞിട്ടേറ്റ് ഓഫീസ് പിന്നെ പോന്നതാവും ലെ രാവ് ലെ ഉം കുളവല്ലോ ആ ചോറും കറിയെല്ലാം ആക്കിറ്റ് വെച്ച് പോന്ന
ആ അത് ഞാൻ കൊണ്ടോകും പോവുമ്പോ
ആ ആ പോകുമ്പോ കൊണ്ടോകും ചെയ്യാലെ പിന്നെ വൈകുന്നേരം ആവില്ലെ വരുമ്പോക്ക് അപ്പൊക്ക് മക്കളല്ല വരോ
വൈ വൈകുന്നേരത്തിന് ഒന്നും ഉണ്ടാക്കോന്നുല്ല്യാ എന്തെങ്കിലും ദോശേ എന്തെങ്കിലും ഉണ്ടാക്കുള്ളൂ
ആ ആ മക്കള് വരുമ്പോക്ക്‌ വരുവോ ഓഫീസിന്നപ്പോ
ഇല്ല ഞാനാണ് ലാസ്റ്റ് വര മക്കളാണ് ആദ്യം വര
ആ ആ ആ അപ്പൊ ആര്ണ്ട് പ്പൊ വീട്ട്ല്
അല്ല അവര് അതൊന്നും കൊഴപ്പല്ല്യ വരിക്ക് ശീലായ്ക്കണ് അല്ലാ അയ്‌ന് മക്കള് മക്കളില് അയ്ന് മൂത്തോള് വടണ്ട് മൂത്തോള് അടുത്ത ആഴ്ചയാണ് ഓള് ക്ലാസ്സിന് പോവുള്ളു
ഓള് എത്രയിലാ പത്ത് കഴിഞ്ഞതാ
ഡിഗ്രിക്ക് ആണ്
അതയാ ഡിഗ്രി എട്ത്തിനാ ആ ആ
അപ്പൊഞ്ഞി അട്ത്ത ആഴ്ച അവള് ഹോസ്റ്റല്ല് നിന്ന് കഴിഞ്ഞാല് പിന്നെ
എന്ത് ആ എന്ത് ഡിഗ്രി എന്ത് പഠിച്ചണന്ന
ബി എസ് സി മാത്സ് അവ്ടെ കോഴിക്കോട് കോഴിക്കോട്
ആ ആ ആ ഹോസ്റ്റൽല്ല് നിന്നിട്ട് പഠിക്കുന്ന ആന്തൊല്ലേ
ആ അല്ലത് ഞമ്മക്ക് അമ്മളെവ്ട്ക്ക് നല്ല ലോങ്ങാണ്
ആഹ് ആഹ് ആഹ്
ട്രെയിന് കേറി പോണേയ് അപ്പൊ ഡയലി പോ ക്കും വരവും രാത്രി ഒക്കെ ആകും എത്താന് അപ്പൊ ഡെയലി ഈ നാല് വർഷം ഈ പോക്ക് വരവ് മക്കക്ക് പറ്റൂല കാരണം യാത്ര കഴിഞ്ഞ് വന്ന യാത്ര കഴിഞ്ഞ് വന്ന ക്ഷീണം പിന്നെ മക്കക്ക് പഠിക്കാനും പറ്റൂല്ല ഇതാകുമ്പോ കോളേജിന്റെ അടുത്ത് തന്നെ ഹോസ്റ്റലും ആവുമ്പോ പ്രശ്നല്ലല്ലോ
ആ ആ അതാ അങ്ങനെട നിന്നിട്ട് പഠിക്കുന്നതാവും തല്ലേ ആ സയൻസ് പഠിച്ചതാ പ്ലസ് ടു അങ്ങനെ ബി എസ്
ആ സയൻസ് ആയിര്ന്നു ആ സയൻസ് ആണ്
എൻഡ്രൻസോട്ത്തീന്നാ
ഓ ഇല്ല്യ ല്ല അവള് എൻട്രൻസ് ഒന്നും എഴുതിട്ടില്ല അവൾക്ക് മെഡി മെഡിക്കൽ ഫീൽഡിനോടൊന്നും താല്പര്യല്ലന്ന് പറഞ്ഞു കാരണം അവളൊരു എൻട്രൻസും ഇതൊന്ന മെഡിക്കലാ നീറ്റാ എന്നും എഴുതിട്ടില്ല അവള് പിന്നെ നേരിട്ട്ട്ട് പ്ലസ് ടു എക്സാം കഴിഞ്ഞ് അവള് ഇതിനെ അലോട്ട ലോട്ട് മെന്റ് കൊടുത്തു ഗവൺമെന്റ് കോളേജില് അങ്ങനെ അലോട്ട്മെന്റില് കിട്ടിയതാണ്
അതെയൊ ഓഫീസ് ലീവ് ഉണ്ടോ എന്ന് ഞാറാഴ്ച
സൺഡേ സൺഡേ സൺഡേ മാത്രം സൺഡേ മാത്രാ ലീവ് ഇച്ചാ സൺഡേ ഉച്ച വരെ എൻക്ക് വേറൊരു ബിസിനസ്സിന്റെത് ള്ള കാരണം അങ്ങട്ട് പോവും ഓഫ് ലൈനായിട്ട്
അതെത്താ
അത് ഞാൻ സ്റ്റാറ്റസ് സ്റ്റാറ്റസൊക്കെ ഇട്ടിയിരുന്നില്ലേ ഇതിന് മുമ്പ്
പ്രോഡക്റ്റ് സെല്ലിങ്ങാ?
പ്രൊഡക്റ്റ് സെയ്ലിങൊന്നുവല്ല നമ്മള് ബിസിനസ് ഓപ്പർച്യൂനിറ്റിയാണ് അല്ലാതെ പ്രൊഡക്ട് സെയ്ലെയ്യാനൊന്നുല്ല്യ
ആഹ് അതെന്ത് നമ്മ ഇൻവെസ്റ്റ്മെന്റ്ണ്ടോ ബിസിനസാ എങ്ങനെ പോന്നത്
ഇൻവസ്റ്റ്ണ്ടോന്നോയിച്ചാല് ഐഡി അടിക്കാൻ ഇൻവെസ്റ്റ്മെന്റൊന്നുല്ല്യ ആഹ് ഞമ്മ ക്ക് ഒരു ബിസിനസ് ചെയ്യാന് ഒരു പ്രോഡക്റ്റ് നമ്മള് യൂസ് വാങ്ങിട്ട് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം പൊറ ത്തൊക്കെ കൊടുക്കണങ്കി കൊടുക്കാം ആ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നമ്മളയില് ഐഡി അടിച്ചിട്ട് ജോയിൻ ചെയ്യാണ് പിന്നെ നമ്മള് പ്രൊഡക്റ്റ് വാങേ എല്ലാ മാസം മാസം പ്രൊഡക്ട് വാങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊന്നുല്ല
അപ്പൊ ഞമ്മ അവിടെ പോയിട്ടിരിക്കേണ്ടതോ ഓഫീസില് നിങ്ങ അങ്ങനെ ഞാറായിച്ചാ മാത്രോ? ഉച്ചക്ക് ശേഷം
ഞായറാഴ്ച അത് നമ്മളൊരു ബിസിനസ്സ് ഓപ്പർച്യൂണിറ്റി നമ്മള് പുതുതായിട്ട് വരണാൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് നമ്മളൊരു
ഫീൽഡില അങ്ങനെയാ?
ആ അങ്ങനെയാണ് അല്ലാതെ നമ്മളവിടെ ഇരിക്കണംന്ന് നിർബഡൊന്നുല്ല ഞാനൊരു ലീഡറായതുകകൊണ്ട് ഞാനിന്റെ ക ടീമിനെ കൊണ്ടോവ്ണതാണ്
ആഹ് അങ്ങനെ ഉം ഉം ഭർത്താവ് പൊറത്താ?
എല്ല ഇവിടെ നാട്ടില്ണ്ട്
ആഹ് എന്താ ജോബൊക്കെ?
ഏഹ് കാർപ്പന്റർ വർക്കാണ് ആശേരിപ്പണി
ആഹ് അതെയോ? ആഹ് ആഹ് പിന്നെ തറവാട് വീട്ടില് വേറെ
എല്ല ഞങ്ങള് സെപ്പറേറ്റാണ് എല്ലാരും സെപ്പറേറ്റാ
അതെ ആ സെപ്പറേറ്റാണോ വേറെ വീട് വെക്കാന്ന്ലേ വീട് പണിയൊക്കെ കഴിഞ്ഞ്
ആഹ് മൂന്ന് വർഷായി ഉം ഇങ്ങളൊറ്റക്കന്നെല്ലേ? തറവാട്ടിലനിയ അതെ തറവാട് പൊളിച്ചിട്ട് വേറെ പുതിയ വീട് വെച്ചതാ
ആഹ് തറവാട് പൊളിച്ചിട്ട് വെച്ചതാണ് ലേ ഉമ്മാ ഉപ്പാവും അങ്ങനെയൊന്നു ഉണ്ടാവെല്ലലേ
അവര് മരിച്ചു അവര് മരിച്ചിട്ട് ഇപ്പ മൂന്ന് വർഷ ഒരാളെ മരിച്ചിട്ട് മൂന്ന് വർഷമായി ഒരാളെ മരി ച്ചിട്ട് ആറ് വർഷായി
അതെയോ ആഹ് ആഹ് അങ്ങനെ ആഹ് തറവാട് പൊളിച്ചിട്ട് അവവിടെൊക്ക കെട്ടിക്കയാന്തല്ലേ?
ആ് തറവാട് പൊളിച്ചിട്ട് അനിയം വീട് വെച്ചു ഞങ്ങളിപ്പുറത്ത് വീട് വെച്ചു അയിന്റപ്പുറത്ത് കാക്കു വീട് വെച്ചു
അതെയാ? പിന്നെ വേറെന്തൊക്കെണ്ട്?
വേറെ സുഖാണ് മഴ ഇപ്പന്നൊരു കൊറച്ച് കൊറവുണ്ട് ഇങ്ങൾത് കോളിങ്ങാക്കെ കഴിഞ്ഞതാ?
ആഹ്
ആഹ് ഓക്കെന്നാ ടൈമായിക്ക്ണ് ട്ടോ ഓക്കെന്ന ഞാ വേറാളൊക്ക് നോക്കട്ടെന്നാ വിളിക്കാന്